ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ട ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട്
പിന്നെ എന്തൊക്കെ വർത്താനം. ആഹ് അതെ യ്യേ ആ റേഞ്ചിന്റെ പ്രശ്നുണ്ട് അതോണ്ടറ്റായിരിക്കും.
എന്റതും നെറ്റ് വർക്ക് ഇഷ്യൂ ഉണ്ടായി ഉണ്ടായിരുന്നു ആഹ് അതോണ്ട് ഞാൻ കൊറേ ട്രൈ ചെയ്ത് കിട്ടിയതേ ഇല്ല
ആഹ് ആഹ്
പിന്നെ എങ്ങനെ മഴെക്കെണ്ടോ
പേ ഹേ ഹേ ഹേ കാലാവസ്ഥന്നെ മയെന്റെ കാലാവസ്ഥ ന്നാണല്ലോ.
ആണ്ലേ ഇവിടേയും നല്ല മഴയാ ഇന്നിപ്പോ കൊർച്ച് കൊറവ്. ആഹ് ഹൗസ് വൈഫാണോ
അതെ ഇങ്ങളോ ആഹ്
ഞാന് ഹൗസ് വൈഫാണ്. ആണ്ലേ ഞാന് കല്യാ ണം കഞ്ഞിട്ട് മൂന്ന് വർഷായി ഇപ്പ പ്രെഗ്നന്റാണ്.
ആഹ് ആഹ് ആഹ് ആദ്യത്താ
ആഹ് ആഹ് അദ്യത്തതാ മൂന്ന് വർഷം ആയിട്ടില്ല. മൂന്ന് ആവുപ്പൊ ഡിസംബറില്
ആഹ് ആഹ് ആഹ്
ഇപ്പ സിക്സ്ത് മന്ത് പ്രഗ്നന്റാണ്.
എന്നെ ആഹ് ആഹ് ഹസ്ബൻഡ് ആഹ്
ഹസ്ബൻഡ് നാട്ടിലാണ് ജോലീയ്ന്നേ
തന്നെ
നിങ്ങടെ ഹസ്ബൻഡ് ഫാബ്രിക്കേഷന്റെ അറിയോ അ പറഞ്ഞ ആഹ് നാട്ടിലാണ്ലെ വർക്ക്
ആഹ് ഇവ്ട് തന്നേണ് ആള് ഓൺലൈൻ സർവീസാണ്.
ആണ്ലേ?
ഉം
ന്റെ ഹസ്ബൻഡ് ഹസ്ബന്റിന്റെ നാട്ട്ലാ വർക്കെയ്യ്ന്നേ ഞാനിപ്പ ന്റെ വീട്ട്ലാള്ളത്.
ആഹ് ആഹ് ഹാ നിങ്ങൾ എന്താ പഠിച്ച്? ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ എന്താ ചെയ്യ്ന്ന്ണ്ടോ ഇതി ഇതുവരെ എന്താ ചെയ്തീന്നോ വർക്ക്?
ഹോ
അല്ല ഇതിന്റെ മുന്നേ എന്തെങ്കിലും എന്തേ എത്രവരെ പഠിച്ചേ?
ഞാന് പ്ലസ് ടു വരെ പഠിച്ചു വർ ക്കായിട്ട് ഓലൈനായിട്ട് റീസെല്ലിങ്, ക്രാഫ്റ്റ് ങ്ങനെ വ്ട്ട്ന്ന് ചെയ്യല് ണ്ട്. റീസെല്ലിങ് ഓൺലൈനായിട്ട് ചെയ്യ്ന്ന്ണ്ട്. ങ്ങളോ?
ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട് ല്ലെ? ആഹ് ന്റെ മോ ൾക്ക്‌ ഭയങ്കര ഇസ്റ്റാ ഗ്രാഫി
ആണ്ലേ ഇപ്പ ന്തൊക്കെ പഠിക്കാന് നല്ല താല്പര്യല്ലേ കുട്ടിക ഒര് വരുമാനോം ആവല്ലോ ആഹ് അതെ പഠിക്ക്യാ നല്ലതാണല്ലോ.
ആഹ് ത്പ്പോ മോളെ പാമ്പ്ത്തിറ്റൊള്ളൂ. ഏയിലെത്തീറ്റൊള്ളൂ അപ്പം പിന്നെ ഇപ്പളേ സ്റ്റാർട്ടിംങ്ങാണ് ഇപ്പളേ ഐന്റോരു ഇൻട്രസ്റ്റ്ണ്ട്. ആഹ് ഒരുതീലാണ് പർഞ്ഞത്.
അതെ അതെ ഇന്ട്രസ്റ്റ്ള്ള വർക്കെന്നെ ചെയ്താല് ആഹ് പിന്നെ നമ്മക്ക് പാതില് നിർത്താൻ തോന്നൂല.
ആഹ് അതന്നെ
ഞാനും അങ്ങനെ ഇൻറ്രസ്റ്റില് ചെയ്തതാ എന്നോട നിർബന്ധിപ്പിച്ച് ചെ ച്ച് തരാ അതുകൊണ്ട് ഞാന് എല്ലാ സമയത്തും ചെയ്യും ഞാൻ ഇപ്പഴും ചെയ്തൊണ്ടിരി ക്ക്യാണ് പക്ഷെ ഏഹ് ഇങ്ങനെ റസ്റ്റ് പർഞ്ഞതോണ്ട് നിർ ത്തീറ്റ്ണ്ട് ചെർങ്ങനെ പടഷട്ക്ക്ന്നത്.
ഐനോടൊരു വാസന ണ്ടാവുമ്പോ എപ്പയങ്കിലൊന്ന് കൈ വെക്കുവല്ലോ എത്ര ആയാലും. പിന്നെ കുക്കിങ്ങ് ഇഷ്ടാണോ?
കുക്കിങ്ങ് ഇഷ്ടാണ്. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാൻ അർഞ്ഞൂടാ. ഇവ്ടെ ഞങ്ങളെ വീട്ട്ലല്ലേ നിക്കുന്നേ ആഹ്. ഞങ്ങളെ വീട്ടിലാ നിക്ക്ന്നേ ആഹ് അതുകൊണ്ട് അങ്ങനർഞ്ഞൂടാ.
ആഹ് അതാ പർഞ്ഞെ നമ്മളാ മ്മളും അങ്ങൻ തന്നെണീ കല്യാണം കഴിഞ്ഞോണ്ടന്നെ ക്ക പിന്നെ ഇങ്ങനെക്കെ റെഡിയായി വന്നാണ്.
പിന്നെ ഹസ്ബൻറിന്റെ വീട്ട്ൽ ല്ലെ നിക്കേണ്ടത്? അല്ലെ? കല്യാണം കഴിഞ്ഞാല് ഹസ്ബൻഡിന്റെ വീട്ട് തന്നെയല്ലെ നിക്കേണ്ടത് അവ്ടെ?
എല്ലോട്ത്തും അങ്ങൻ തന്നല്ലേ ആഹ് ആഹ് മൻസ്സിലായി ഇങ്ങള് മറ്റേ പറയുകായ്രിക്കും
അന്നെ ആഹ്
ക ആഹ് ഓക്കെ അല്ല ആഹ് മൻസ്സിലായി ആഹ് ആഹ് ഓക്കെ മൻസ് സ്സിലായി ഇപ്പം ഇനി ഡീറ്റെയ്ല് അറിയണ്ട അറിയാം അവര് പിന്നെ ഭാ വീട്ട് എന്താ പ് പുയ്യാപ്പളാ എന്താ വീട്ട് പുയ്യാപ്പളാ ല്ലേ?
ആഹ് വീട്ട് പുയ്യാപ്പളാ പക്ഷെ എ ൻ്റെ ഹസ്ബൻറിൻ്റെ നാട്ടില് ആഹ് സിസ്റ്റല്ല അവ്ട് ത്തെ പോലെ നിങ്ങളവിടക്കെല്ല പോകല് അപ്പ ഞങ്ങള് പോയിം വരെയും പോയീം വരെയും ചെയ്യലാണ്.
ഉം നിനക്ക് ഏതിനോടാണ് താല്പര്യം? ഹസ്ബൻ്റ് വീട്ട് സ്വ ക്ഷെ അങ്ങനെല്ല നമ്മള് ഏഹ് എല്ലത്തിനും ഒരു മെറക്സ് ഉണ്ടാവും ഡീമെറക്സ് ഉണ്ടാവും.
അതെ നം ഏഹ് ഹസ്ബൻ്റ് നാട്ടിലു ണ്ടെങ്കില് നമുക്ക് അത്ര വലിയ ഇത്ണ്ടാവില്ല അവിടെ നിക്കുന്നതിന്. ഹസ്ബൻറ് നാട്ടിൽ ഉണ്ടല്ലോ. ഇതാണ് കുറച്ചും കൂടെ ഒരിത്. ആഹ് അല്ലെ ങ്കിൽ എനിക്ക് നിക്കാൻ വല്യ താല്പര്യങ്ങളൊന്നും ഇല്ല അവിടെ. കാരണം അവിടെ ഒറ്റക്കാണ് ഞാന്. വീട്ടില് ഞാനും ഉമ്മയും മാത്രേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇ ണ്ട്. കൊറച്ച് പോണ ആഹ് ഉണ്ട്. പെങ്ങളും പിന്നെ വേറൊരു ഏട്ടന്റെ മക്കളൊക്കെ മീത്ത് കുറച്ച് പോണം. വേറെ താമസാക്കി. അതുകൊണ്ട് എനിക്കൊരു ചടപ്പ്
ഒരു ലിമിറ്റ് ഉണ്ടാവല്ലോ. നമുക്ക് ഒറ്റ നമുക്കൊരു ഫിക്സ് ആയ സ്ഥലം ഉണ്ടാവുമ്പോ പിന്നെ ഞമ്മള് അതിന്
ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാരും ഉണ്ട്. അതാകുമ്പോ നല്ല രസാണ്. ആഹ് ഏട്ടത്തി, ഏട്ടന്, ഉമ്മ ഇവടെ അടു ത്ത് അടുത്ത് എളയമ്മമാരുടെ മക്കള് അങ്ങനെയൊക്കെണ്ട്. അവിടെ അടുത്ത് വീട് പോലും ഇല്ല.
പിന്നെ എന്താ ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് പോകും. കുറെയൊക്കെ മാറ്റം ഉണ്ടാവും. കാരണം എല്ലാവരും കാണുമ്പോ ഒറ്റപ്പെടുമ്പോഴുണ്ടാവണ ഒരു വിഷയം.
ആഹ് അതെ. ഉമ്മ ഉണ്ടാവും. എന്നാലും എനി ക്കൊരിതാണ് ഹസ്ബൻ്റ് ജോലിക്ക് പോയി കഴിഞ്ഞാല്
എത്രേന്നുള്ള സംസാരിക്കണേന് ഒരു കണക്കില്ലേ.
ആഹ് അത് ശരിയാ. എത്രായാലും നമ്മളെ ആൾക്കാരെപ്പോലാവൂലല്ലോ.
ആഹ് അതുപോലെ തന്നെ. ഫ്രണ്ട്ലി വേറെ അല്ലാത്ത വേറെ അല്ലെ പിന്നെ കസിനോ അല്ലെ ഇളച്ചി മുത്തച്ചി ആ രൂപത്തിലൊക്കെ ആകുമ്പോ നമുക്ക് അതിനനുസരിച്ചൊക്കെ സംസാരിക്കാം. ഉം ഉമ്മ ഉമ്മനോടൊക്കെ പറയണേനൊക്കെ ഒരു പരിധി ഒക്കെണ്ടാവൂലോ. ആരതാണെങ്കിലും ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഓരോടൊക്കെ പറഞ്ഞ് സംസാരിക്കണേനൊക്കൊരു എനിക്കൊരു
ശരിയാണ്. നമ്മക്ക് അങ്ങനെ സ്വന്തം ഉമ്മാനോട് പറയുമ്പോ നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഭർത്താവി ഉമ്മാനോട് പറയുമ്പോ നമ്മള് ഒരു തവണയെങ്കിലും ചിന്തിക്കണ്ടേ.
ഏഹ് ഇവടെണ്ട്. കാരണം ഇപ്പോ ദാ എന്റെ ഭർത്താവിൻ്റെ ഉമ്മ ഇപ്പ നാല് ദിവസായി ഇപ്പോ ഇവിടെ ഒന്നായി ഞങ്ങൾ പതിനഞ്ച് പതിനാറ് വർഷമായി ആ പതിനാറ് വർഷന്റെ ശേഷോള്ള് ഉണ്ടാകുമ്പോ കൊറെയൊക്കെ പിന്നെ ഒരു പ്രായമായി ഇപ്പൊ ഞമ്മള് ഹാപ്പിയാണ് ക്ഷെ അന്ന് കല്യാണം കഴിഞ്ഞ് വരുമ്പോ അ അല്ലല്ല ഈ രണ്ട് ദിവസം നിൽക്കാമെന്ന നമുക്ക്പ്പ യങ് അപ്പോ ഞങ്ങൾങ്ങ്ട്ട് കൊണ്ടോ ന്നതാണ് അം അപ്പൊ അതെല്ല അന്നത്ത മായിരിയായിരിക്കൂലല്ലോ ഇപ്പ പിന്നെ കൊറേ ക്ക് മാറ്റണ്ടാവൂലോർക്ക് അപ്പ ഞമ്മക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസ കാര്യങ്ങളൊക്ക അന്നങ്ങനെയല്ലല്ലോ കല്യാണം കഴിഞ്ഞട്ടണ്ടാവുമ്പോ ഉണ്ടാവുന്ന ആ ഒരു
ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളായിരിക്കും കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്കെ നമ്മളെ പഠിപ്പിച്ചു എടുക്കാണുന്നൊള്ളൊരിത് അത് ഉണ്ടാവും അവർക്ക്. അങ്ങനെ ചെയ്യാൻ പ റ്റൂല്ല. ഇങ്ങനെ
ആഹ് ഹ ഹ അല്ല കൊറെ ഇൻസ്ട്രക്ഷൻ തന്നു. ല അതുപോല പിന്നെ നമുക്ക് എന്താ പറയാ നമുക്ക് ഫസ്റ്റ് ലി കേൾക്കുമ്പോ ഒരു മെൻ്റലി ഒരു പ്രോബ്ലം ഉണ്ടാവും ശെ ഇപ്പ എന്ത് മനസ്സിലായോ അറിയോ ഇപ്പൊ അത ഞങ്ങക്ക് എന്റെ ജീവിതത്തില് അന്നൊക്കെ വയറ് ഇറിറ്റേഷനോ മെന്റലി പ്രോബ്ലോണ്ട് ക്ഷെ ഇപ്പൊ എന്താറിയോ അത് പറഞ്ഞത് സ്വന്തം ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടായെന് കാരണം വെച്ചാ ആരും വന്നാലും എന്ത് ചെയ്യണം എന്തും ചെയ്യാത നേരിടാനുള്ള ഒരു തന്റെടും ഒരു ഉറപ്പ് ഒറപ് ഒറപ്പുണ്ടായി മനസിലാവൊള്ളൂ ഇപ അത് മനസ്സിലാവില്ല അതാണ് ഞാന് പറഞ്ഞത് എന്റെറ്റാലും തായെയാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ അന്നോട് പറഞ്ഞ് തന്നത് കാരണം നമുക്കെന്താറിയോ നമ്മൾ പ്രായോള്ളോര് അന്നൊക്കെ ഞാന് എത്രോ വിചാരിച്ച് എന്റ്യാണ് എടുക്കുന്നെനൊക്കെ കുറ്റം പറയും ക്ഷെ ഇപ്പൊ ഞമ്മക്ക് ആ ഞമുക്കൊരു ര് ഏറി വന്നാ പറയും പത്തു മുപ്പത്തഞ്ച്‌ വയസ്സാവും നമുക്കെല്ലാ കാര്യം മെന്റ്ലിയോന്ന് റെഡി ആയി കിട്ടണെങ്കില് അപ്പൊ എന്താണ് ആ കാര്യം പറഞ്ഞു വരുമ്പോഴ്ത്ത്നും
പറയും ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ തന്ന നീ മുഖം ചുളിക്കാനൊന്നും നിക്കണ്ട അങ്ങന പറ
ശരിയാണ് കാരണന്താറിയോ ഉമ്മിമ് ഉമ്മീ ഭാര്യയോക്കെ ഒര് ഒരുപോല നമ്മള് കാണ്ണ്ണല്ലോ ഉമ്മെന്നെയാണെ ഒര്ക്ക് കാണ്ണം അപ്പൊ ആ ഒരു ക ഞമ്മക്ക് ആതില് എന്തെങ്കിലും നമ്മള് പറിഞ്ഞില്ലെങ്കിൽ നമ്മള് ഹസ്ബന്റിനോട് ദേ ലും പറയും പക്ഷെ അതല്ല പിന്നെമ്മൾ ചിന്തിക്കുമ്പളാണ് ഒ ഞാൻ എത്രോ ഇങ്ങന ആലോയിക്കുവാ അന്ന് അന്നാ പറഞ്ഞതും ചെയ്തതു ജീവിതം അന്ന് ആ ഒര് സുഖം ആ അതന്നെ ഒരു ഒരു പറയലെന്താ പറയാറിയൊ ഓര് പറയലെന്താറിയൊ ഇങ്ങ് അ നീ ഉമ്മ പറയണ് കേക്കണോ നീയ് പറയണ് കേക്കണോ ഞാ ഇതിന് നടുനി ക്കുന്ന ഞമ്മളാണ് അപ്പൊ ഞങ്ങള് എത്ര കാര്യം ചിന്തിക്ക്ന്ന്ണ്ട് നിങ്ങളേം പറയാ പറ്റില്ല ഓരേം പറയാ പാടില്ല ശരിയാണേ കുറെ ഇങ്ങനെ ചിന്തിച്ചാൽ ശരിക്കും ആണുങ്ങളാണ് ഇതിന് മെയിനായിട്ട് സമ്മെയ്ക്കണം നമ്മളേറ്റു നമ്മള് എന്താ പറയാ ങ്ങള് പൊറത്ത് പോയ ഒന്നും അറിയണ്ടല്ലോന്ന് പക്ഷെ മെന്റ്ലി പ്രോബ്ലം വരുന്നത് അവർക്കാണ് ഇപ്പള് നമ്മൾ ഇപ്പളാണ് അയിന കുറിച്ച് ചിന്തിക്ക്ണെ ശ അന്ന്ന്താറിയോ നമ്മള് കല്യാണം കഴിഞ്ഞ്
കാത്തോണ്ട് ഇതുവരെ അങ്ങനെ
ആ അതന്നെ അല്ല പ്രശ്നങ്ങള് ഇണ്ടാവുന്നല്ല നമക്ക് മനസ്സിലാക്ന്നത് പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ്ന്ന പറഞ്ഞെകാരം എന്റ അനുഭവത്ത്ന്നാണ് ഈ പറെണെ ആ അ അ കാരണന്താറിയോ നമ്മ് അയില്ലെ അതാണ് അതാണ് മെയിന് നമ്മള് നമ്മള വീട്ടിന്ന് അങ്ങ നത്ത രൂപത്തിലാണ് ജീവിച്ച് പോന്നത് പിന്ന ഓരോവീട്ടിലും പിന്നോര് സാഹചര്യത്തിനനുസിച്ച്ണ്ടാവും ക്ഷം ഞമ്മക്കന്നൊന്നും മനസ്സിലാവൂല്ല ഇവര് പറയുന്നണെ ഞമ്മടെ ജീവിതത്തെ
നമ്മടെ വീട്ടിലാണെങ്കിലും ഉമ്മ എന്തെങ്കിലും പറഞ്ഞാ നമ്മള് രണ്ട് വാക്ക് പുതിര്ച്ചങ്ങോട്ട് പറയും അതുപോലെ പറ്റൂല നമക്ക് ഹ്
ആ ചിന്തിക്കണം നമ്മള് അത്ര ചിന്തിക്കില്ല നമ്മടെ വീട്ട ലാണ് എന്നുള്ള ആ ഒരു ഇത് ഉണ്ടാവും അപ്പൊ പ്രശ്നല്ല്യ ഇവിടേക്ക് വരുമ്പോളാണ് പ്രശ്നം ഉണ്ടാവാ അറിയാ
ന്റെ സപ്പോർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല്യ ഇതില്ല സീനല്ല എന്ത് പറഞ്ഞാലും നമ്മുടെ ഹസ്ബൻന്റി നോട് പറഞ്ഞു കഴിഞ്ഞാല് അത്
ആ പറയണ്ടാവും ഓ നട് മദ്യത്തി നി ക്കുന്ന ആണ് ഏറ്റവും നല്ല കാരണം ഓർക്കും പ്രശ്നം വേണ്ട നമ്മക്കും പ്രശ്നം വേണ്ട പക്ഷെ നമ്മളെ സോപ്പിടാൻ നമ്മളോട് പറയൂ ഓളെ സോപ്പ്ടാൻ ഓലോടും പറയും ക്ഷെ നമ്മളാര് തമ്മിൽ തെറ്റിക്കരിത് ന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണല്ലോ മ്മള് വിചാരിക്ക അതന്നെ ശരിയാണ് കാരണം കാരണം ആ ആ അതന്നെ അതാ പറഞ്ഞെ ഏ കാരണം നമ്മളെ എമ്മ ഇപ്പ എങ്ങനേണോ പോറ്റി വളർത്തിയിരിച്ച അതുപോലാണോലമ്മീം പോറ്റിവളർ ശാ നമ്മ ചിന്തിക്കൂല നമ്മള അപ്പ ആ സമയത്ത് ചിന്തിക്കൂല ഇപ്പ ഞ എത്രോ അനുഭവത്തി ചിന്തിച്ചു വരാണ് ഏ തലവതിരക്ക്പ്പോ അവിടെ വന്ന് നോക്കാനും ചെയ്യാനും ഇവിടെ വന്ന് എന്നാല അന്ന് ഞാൻ നോക്കല് പക്ഷെ നമുക്ക് അന്ന് ഓര് പറയുമ്പോ നമുക്ക് ഭയങ്കര ഇത് ഇപ്പം എന്തായി അവർക്ക് മനസ്സിലായി ഇപ്പതാ നമ്മള് അടുത്ത് അല്ലേലും ഒ കണ്ണ് പോയ കണ്ണിന്റെ കാഴ്ചങ്ങ് പോകും യാണല്ലോ എന്തും ആ ആ സമയം കഴിഞ്ഞല്ലേ അത് ശരി ആ ഓക്കേ താങ്ക്സ് എന്ത് ആ ബിസ്കറ്റ്